ഹലോ
ഹലോ
ഹലോ എന്താ വിശേഷം?
നല്ല വിശേഷം
എന്താ ചെയ്യ്ന്നെ കുട്ട്യേളൊക്കെ സ്കൂളിട്ട് വന്നോ?
ചായക്കെ കൊടുത്തു ഇപ്പൊ ഇവിടെ ങ്ങനെ ഇരിക്കാണ്
അതെ എന്താെന്നിട്ട് പ്പ ചെയ്യ്ന്നേ?
ഇപ്പ ചെയ്യുന്നെ മോളെ തലയിൽ ആകെ പേൻ ശല്യനു അപ്പൊ ഞാൻ അയൽ വാസിത്താതാനോട് ഇങ്ങന ചോദിച്ച് എന്തെങ്കിലും മരുന്ന് എന്തെങ്കിലും ഉണ്ടോന്ന് അപ്പൊ അവര് അവര് പറഞ്ഞു എന്താ തുളസിന്റെ നീര് ട്ടോ ഇഞ്ചിന്റെ നീരും തലയിലാദ്യം തേക്ക എന്നിട്ട് അരമണിക്കു കൂർ കഴിഞ്ഞിട്ട് നമ്മള് വ ചീക കഴിഞ്ഞിട്ട് കുളിച്ചാൽ മതി അപ്പ മാറും പറഞ്ഞ് അപ്പ അതങ്ങ് പരീക്ഷിക്കാൻ വേണ്ടി ഇരിക്കാ
അതെ മോളെത്രല്ലാ പഠിക്കുന്നേ
ഓള് നാലില്
പിന്നെ നമ്മള് ചീർപ്പ് കൊണ്ടേ ഈ പേൻ കിട്ടുന്ന ചീർപ്പുണ്ടല്ലോ നമ്മള് ഈ ഇതിലൊക്കെ കാണലു ണ്ടല്ലോ നമ്മള് സാദാ കപ്പ് ചെറു പ്പം എല്ലാവരും പേൻ കിട്ടണ്ട ചീര് ചീർപ്പ് വന്നിട്ടുണ്ട് അത് വാങ്ങിയാണ്ടേ ദിവസം രാവിലെയും വൈകുന്നേരം വാരണം
അതെ
പിന്നെ ഇനിപ്പ എന്റെ കുട്ടി അങ്ങനെ തന്നെ ഈ അംഗൻവാടിൽ പോകുന്നോണ്ടെ എല്ലാ കുട്ടികളും ഒരുമിച്ച് ഒരുമിച്ചാണോ കിടത്ത ഇപ്പൊ ഈ പേനുള്ള കുട്ടികള തലേന്ന് വേഗം അത് ഇതാവല്ലോ പകരല്ലോ അപ്പപ്പ അവൾക്കുണ്ട് അപ്പൊ ഇങ്ങള് ഉണ്ടാക്കിയിട്ട് പരീക്ഷിച്ചിട്ട് അതിൻ്റെ വിവരം പറയേണ്ടി
ഓക്കെ അത് ഇതുപോലെന്നെ പിന്നെ അവർ നനഞ്ഞാണ്ടല്ലോ മുടി കെട്ടി പോണത് അ രാവിലെ കുളി ച്ചരി വേഗം ഇതാവല്ലേ
അതൊന്നും തന്നെല്ലേ ഇത് അവർക്ക് മുടി ഉണങ്ങാൻ സമയമില്ലല്ലോ രാവിലെ കുളിച്ച് സ്കൂള് പോയി പിന്നേും പിറ്റേ ദിവസം അത് തന്നെയാണല്ലോ ശനി ഞായറല്ലേ പിന്നെ ഒരു ഒഴുവുള്ളത് പിന്നെ മുടി മാക്സിമം നമ്മള് ഉണക്കണം എനിക്ക് രണ്ടാളാണ്
ആഹ
രണ്ടു കുട്ടികൾ ആണ് പിന്നെ ഒന്നു പിന്നെ ആൺകുട്ടിയായോണ് പിന്നെ ആകുട്ടിടെ തലയിൽപിന്നെ അങ്ങനെ വേണ്ടാവില്ലല്ലോ
അതെ
പെൺകുട്ടികള മാതിരി പെൺുട്ടിക മുടി ഉണ്ടായിട്ടേ പേൻ കൂടന്ന പിന്നെ പേൻ ഉണ്ടായാലും മുടിയും ഉണ്ടാകുമന്ന് പറഞ്ഞിട്ടിട്ടുണ്ട് ഈ പേൻ ഉണ്ട് ആകുമ്പോൾ അവര് മാന്ത്വല്ലോ അപ്പൊ ഈ തലക്കൊരു മാസ താജ ആണല്ലോ
ആ, അത ആ, ആ അതെ
പക്ഷേ ഇതാണ് നമുക്ക് പേനും, ഈരും വന്നാല് മുടി മൊ പേടിക്കേണ്ടി വരും
ആ, അതല്ല പ്രശ്നം നമ്മടെ അടുത്തുള്ള വല്ലോർക്ക് തലയിലൊക്കെ ഉണ്ടാവുവാണെ ആൺകുട്ടിയക്കായാലും പെൺകുട്ടികളയിക്കും ഒക്കെ ഇണ്ടാവുവാണ്, ഉം
മൂന്നാല് കുട്ടികളൊക്കെ പേൻ കാണുമ്പോളൊ ഒക്കെ നമ്മളെടുത്തിരിക്കാനും ഇതിന
ഉം, സ്കൂൾന്നൊക്കെ മാന്ത് വാണ് അവള്, പേൻ ശല്യം അല്ലന്നെയണത്
വിയർപ്പ് തലയിൽ നിൽക്കുമ്പോൾു ഉണ്ടാകും
അതെ
തുളസിയും, ഇഞ്ചി നീരും ആക്കിയാൽ മതി അരമണിക്കൂർ തേച്ചിട്ടുണ്ടി വ
അതാ നിങ്ങളടുത്തുണ്ടോ, നിങ്ങടെ വീട്ടിലുണ്ടോ അടുത്തുണ്ടോ, സാധനുണ്ടോ
ഉണ്ട് ഞങ്ങങ്ങനെ തുളസി അങ്ങനത്തെ സാധനങ്ങളൾ ഉണ്ടല്ലോ ഔഷധങ്ങളായിതൊക്കെ നമ്മ കുട്ടികൾക്ക് എപ്പളും ആവശ്യമുള്ളത് അങ്ങനത്തെതൊക്കെ വീട്ടിൽ തന്നെ ഉണ്ടാക്കും അങ്ങനാവുമ്പം നമ്മക്ക് വേഗം കിട്ടുമല്ലോ നമുക്ക് ഇവിടെ അന്വേഷിച്ചു പോണ്ടല്ലോ, ഇപ്പന്ന് പറഞ്ഞാല് അങ്ങനത്തെ തുളസി, ഔഷധങ്ങളൊന്നും ഇപ്പോ അവിടയും കാണാറില്ലല്ലോ അപ്പൊ ഞമ്മള ഒക്കെ നല്ല മോഡൽ ചെടികളും കാര്യങ്ങളൊക്കെയാണല്ലോ കുഴിച്ചിട്ടാ ഇപ്പ നമുക്ക് എവിടെയതൊന്നും കാണാൻ സാധിക്കില്ല
അതെ
പക്ഷെ ഞാൻ അങ്ങനത്തെ ഇതൊക്കെ ഞാൻ അങ്ങനെ കളയാറില്ല നമുക്ക് പെട്ടെന്ന് ഒരു അത്യാവശ്യം വരുമ്പളേ നമുക്ക് എടുത്താണ്ട് കനം
മ് നമ്മൾ പച്ചക്കറി എന്തായാലും വീട്ടിലുണ്ടാക്കണേന് നല്ലത് തന്നെയാണ് മുരിങ്ങ അങ്ങനത്തൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ കഴിക്കുമല്ലോ
ക്കുന്നതാവുമ്പോളേ നമുക്ക് ഇനിയിപ്പൊ എന്തെങ്കിലും ഒരു കറിക്കോ ഒരു കാര്യത്തിന് നമുക്ക് ആരിം ആശ്രയിക്കണ്ട വേഗം ഞമ്മളുടെ മുറ്റത്ത് തന്നെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് വേഗം എടുത്ത് അത്ണ്ടാക്കാം നമുക്ക് സ്ഥലം ഉണ്ടെങ്കിലും ഇപ്പൾഈ ഈ വീട് വാർപ്പും വീടൊക്കെ ഉള്ളവർക്ക് ഇപ്പോൾ ഒരു സെ അഞ്ച് സെന്റിൽ ഒരു വീട് മാത്രം ഉള്ളവർക്കാണെങ്കിലും നമുക്ക് ഈ വാർപ്പിന്റെ മേലൊക്കെ അങ്ങനെ കൃഷിയൊക്കെ ഉണ്ടാക്കിയാല്
അതെ
നമ്മളെ ആവശ്യത്തിനൊക്കെ നമുക്ക് തന്നെ സാധനം വീട്ടിലുണ്ടകും വെഷം ഇതൊന്നുല്ലാത്ത സാധനം കഴിക്കയും ചെയ്യാം അപ്പോ അങ്ങനെ ഔഷധങ്ങളും കുറച്ച് പച്ചക്കറികളും നമ്മ വീട്ടില് തന്നെ ഉണ്ടാക്കുകയാണെങ്കില് അത് നല്ല ഉപകാരയിരിക്കും
ത്തിനൊക്കെ എന്താ ചെയ്യാറ്
ഞങ്ങള് വള വളത്തിന് ഞങ്ങള് മ മറ്റേ ഇത് രാസവള അങ്ങനെ ഉപയോഗിക്കാറില്ല ജൈവ വള നെഉപയോഗിക്കാറ് ഇപ്പൊ ഈ കരിയില ഉണങ്ങിയത് അതുപോലെ തന്നെ നമ്മളെ മുട്ടത്തോടൊക്കെ ഉണ്ടല്ലോ മുട്ട ട്ടത്തോട് പൊടിച്ചിടുക അതുപോലെ തന്നെ ഈ പഴ ത്തിന്റെ തൊലി ഉണ്ടല്ലോ അതൊക്കെ നല്ല വെള്ളത്തിലൊക്കെ ഇട്ട് അണ്ട് അതോണ്ട് ഞാൻ പിന്നെ ചെടികളൊക്കാണെന്ന് ചായപ്പൊടിയൊക്കെ നല്ലതാണല്ലോ
ആ ഞാൻ ഇവിടെ പച്ചക്കറീന്റെ വേസ്റ്റ് ഒക്കെ ഉണ്ടാല് തോല് ഇതൊക്കെ അതൊക്കെ ഒരു ഇ ആ അതൊക്കെ ഇടലാണ് പിന്നെ ആട് ആടുണ്ട് ആടിന്റെ കാഷ്ടൊക്കെ ഇടും മ്
പിന്നെ നമ്മുക്ക് പൊറത്തുന്ന് വാങ്ങും വാണ്ട കേ പൈസ കളയണ്ടല്ലോ അങ്ങനെ എന്ത് ഇതാണ്ന്ന്ണ്ടെങ്കി
അതെ
അപ്പൊ ഇതുപോലള്ള കൃഷികളൊക്കെ ചെയ്യണം ഇപ്പത്തെ എന്ന് പറഞ്ഞാൽ ഇപ്പത്തെ ആൾക്കാർക്ക് അതൊക്കെ ഒരു കൊറ കൊറച്ചിലും കാര്യക്ക്യ കാണല്ലോ വീടിൻന്റെ മുറ്റത്ത് പച്ചക്കറി ഔഷധങ്ങളൊക്കെ ഇപ്പോൾ ഒക്കെ ഫുള്ള് ഇൻഡോർ പ്ലാന്ൻറും മറ്റുംമർച്ചും ന്നായ് ന്നീട് ഉണ്ടാക്കുന്നൊരു കാലഘട്ടാണല്ലോ ഇപ്പോ
അതെ ഇപ്പൊ നിലത്തന്നെ മുറ്റന്നെല്ലല്ലോ മുറ്റൊക്കെ ആകെ ഇതിട്ട് ടല്ലേ ഇപ്പോ അതന്നെ
എന്താ ഇപ്പനമ്മളിപ്പം എവിട്ക്ക് പോകാണ്ന്ന്ണ്ടെങ്കിലും ഒരു വീട് നോക്കിയാല് ആ വീട്ടിലൊന്നും കാണില്ല പണ്ടൊക്കെയന്ന് പറഞ്ഞാൽ എല്ലാ വീട്ടിലും തുളസിയെങ്കിലും ഉണ്ടാവുമായിരുന്നു.
ഉണ്ടാവില്ല ആഹ് അതെ
ഇപ്പൊ നമ്മളെല്ലാരും ഇംഗ്ലീഷ് മരുന്നിന്റെയൊക്കെ പിന്നാലെയാണല്ലോ
അതെ അതെ അതെ
അപ്പൊപ്പയീ തലയിപ്പങ്ങൾ പറഞ്ഞിലെ പേൻ ശ ല്യം ന്ന ആ പേൻ ശല്യത്തിന്പ്പൊ ഇംഗ്ലീഷ് മരുന്നില് എന്തേലുമൊക്കെ ട്രീറ്റ്മെന്റ് ണ്ടാകും പക്ഷെ അതൊക്കെ നമുക്ക് എത്രത്തോളം തലക്ക് എഫക്റ്റാവു ന്നെ റിയില്ലല്ലോ അപ്
ഉം അല്ല പരസ്യത്തിലൊക്കെ കാണാറുണ്ട് അതിന്റോക്കെ പക്ഷെ എനിക്കതില് വലിയ താല്പര്യ ശരിയല്ല തെ
ഇല്ലലേ നമ്മളവ്ടന്നന്നെ കിട്ട്ണസ് സാനം കൊണ്ടാവുമ്പ ധൈര്യ ക്ക് തേക്കാലോ ഏത് അതായത് മുടിയൊക്കെ കൊയ്ഞ് പോയ പിന്നെ എന്തിനാ ആ അതെ നല്ലത് പിന്നെ പാർശ്വഫലം ന്താന്നറിയില്ലല്ലോ
അതെന്നെ
വിശ്വസിച്ച് തേക്ക ഞമ്മളെന്നെണ്ടാക് കണ തായോണ്ടെ അതുപോലെ തന്നെ ആഴ്ചയില് ഒരീസെങ്കിലും താളിയൊക്കെ തേച്ച് കുട്ടിയെ കുളിപ്പിക്ക
ആ
ഇപ്പൊ തുൾഏ മറ്റേത്ണ്ടല്ലോ ചെമ്പരത്തി അതെ പിന്നെ അതുപോലെ തന്നെ വെള്ളിയില നീലിയാമ്പരി അങ്ങന ണ്ടെങ്കില് അങ്ങനെ ഒരോ താളി ക്കെ തേച്ച് കൊടുക്കാണെങ്കിലേ
ആ അതെ
പിന്നെ ഞാനൊക്കെ ഇവിടെ കുട്ടികൾക്കെയ് എണ്ണ കാച്ചി കൊടുക്കലാണ് മറ്റേ കറ്റാ ർവായ തുളസി
പറഞ്ഞേരോ
അത് കറ്റർവായ തുളസി ഏ തേപോലെ ചെമ്പരത്തിന്റെ പൂവ് പിന്നെ ചെറിയ ഉള്ളില്ലേ ചെറിയ ഉള്ളി നല്ലതാണ് മുടി വേഗം ഉണ്ടാകും
ഉം തലക്കൊക്കെ നല്ലത്
അ ആ അതെ താണ്ട് തണുപ്പുണ്ടാകും തലക്ക്
അഹ് തണുപ്പുണ്ടാവും പ്രശ്നം ഉണ്ടാവൂല കഫ്കെട്ട് അങ്ങന വരില്ലേ
അത് നമ്മളൊന്ന് ട്രൈ ചെയ്യണം കേട്ടോ ഓരോ കുട്ടികൾക്കും ഓരോ അലർജി ആണല്ലോ ചില കുട്ടികൾക്ക് അത് പറ്റത്തില്ല ഉണ്ടാവില്ല അപ്പ നമ്മള് ആ ടെസ്റ്റ് ചെയ്ത് നോക്കുക എന്നിട്ട് അതിനനുസരിച്ച് പിന്നെ നമ്മള് - കൂടുതൽ ഉണ്ടാക്കിയാൽ മതി ഇനിപ്പ അത് പ- പറ്റില്ല അത് അലർജിയാണെന്നുണ്ടെിൽ ഈ ഒരു- ക്ക് വളിച്ചെന്നുണ്ടല്ലോത് തേങ്ങ നല്ലവണ്ണം ഒരു പത്ത് തേങ്ങയും എടുത്തിട്ട് നല്ലോണം ചിരാകിയണ്ടേ അതിന്റെ- ഇത് വറ്റിച്ചാണ്ട് എണ്ണയാക്കി എടുക്ക ഉരുക്ക് വെളിച്ചെണ്ണ പറയും
ആ അതെ അതു കേട്ടു ഒരു ഉമ്മാ ഒക്കെ പറയുന്ന കേൾക്കാ ഒരു പ്രായായതുകൊണ്ടേ-
അതെ പണ്ട് കാലത്ത്- ഒക്കെ അങ്ങനെ ഉണ്ടായിരുന്നു അതൊക്കെന്ന് പറഞ്ഞാല്- വേഗം മുടി വളരും- കുട്ടളെ ഉര്ക്ക് വെള്ളിച്ചെണ്ണക്കെ ഉണ്ടാക്ക ആണെന്നുണ്ടെങ്കില്- ക്ഷെ നമ്മുക്ക് തേങ്ങയും കാര്യങ്ങള് നമ്മുടെ വീട്ടി തന്നെ ഇത് വാണം എന്ന-
അതെ അതെ- എൻറ്റുഉമ്മ പറയും ചെറിയ കുട്ടിണ്ട്ന്ക്കേ അപ്പൊ പറും തേങ്ങാപ്പാല് കുളിപ്പിച്ചു തേച്ച് കുപ്പിച്ചോക്കാ നല്ലതാണ്ന്നൊക്കെ പറയും പക്ഷെ നമ്മക്കൊന്നും ഇപ്പോ അതിനെ പറ്റി അറിയതെ അതന്നെ-
അതുപോലെതന്നെ അവിടെ ഇംഗ്ലീഷ് മരുന്ദും- അതേപോലെ തന്നെയാ യൂട്യൂബിലും കാണുന്ന- തേച്ചു കുട്ടികളെ മുഖത്തൊക്കെ വെളി- വെളുക്കാൻ തേച്ചത്- പാണ്ടായി എന്ന് പറയുന്ന മാതിരി അങ്ങനെ ഓരോന്ന്ചെയ്യ ക്ഷേ നമ്മള് പണ്ടുള്ളോലമാതിരി കേട്ട്ക്കാ തേങ്ങാപാലിന്റെ തില് മഞ്ഞപ്പൊടി ഒക്കെട്ട് ക്കാണ്ട് തേക്കാ അങ്ങനൊക്കെ ആണന്ന്ണ്ടങ്കി ങ്കില് ഞമ്മക്ക് കൂടുതൽതായിരിക്കും നല്ലതായിരിക്കും
അതെ ഇപ്പൊ ഓരോരുത്തര്പറയുന്നു കുട്ടികൾക്ക് മസാജ് ചെയ്യാൻ പാടില്ലാന്നൊക്കെ ങ്ങളഭിപ്രായം എന്താ അതാ കട്ടായി